ഹലോ
ഹലോ
ലോ
ഹലോ
ഹലോ
ഹലോ
കേൾക്കണില്ലേ പറയണേ
ആ ഉണ്ടുണ്ട് ഇപ്പം കേക്കണ്ട്
ഹലോ
ഹലോ കേൾക്ക്ണ്ട് അങ്ങട്ട് കേൾക്ക്ണില്ലേ
ആ ഉണ്ട് ഉം ഞാൻ വിദ്യാഭ്യാസനെ കുറിച്ച് സംസാരിക്കാനാണ് വിളിക്ക്ണ്ത് ഇന്റർ പെർസ്പെക്റ്റീവുള്ള വിദ്യാസം അതുപോലെ നിങ്ങളുടെ പെർസ്പെക്റ്റിവിലുള്ള വിദ്യാഭ്യാസം അറിയാല്ലോ
ഓക്കെ
ഇനി നിങ്ങളെ പെർസ്പെക്റ്റിവിലെ വിദ്യാഭ്യാസം ഒന്ന് പറയൂ എങ്ങനെയാണ് എഡ്യൂ ക്കേഷൻ കൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കണത്
എഡ്യൂക്കേഷൻ കൊണ്ട് എന്താന്ന് വെച്ചാല്, ഞമ്മുക്കിപ്പോ എന്തൊരു ജോലിയില് എന്തൊരു മേഖലേക്ക് ഞമ്മക്ക് ഇറങ്ങണെങ്കിലും ആദ്യം മെയിൻ ആയിട്ട് വേണ്ടത് വിദ്യാഭ്യാസമാണ് അതിന് മെയിനായി യിട്ട് വേണ്ടത് ആദ്യം ഇംഗ്ലീഷ് അറിഞ്ഞിരി ഏതൊരു മേ ഖലയിലും എങ്ങനെ വേണ് ആണെങ്കിലും ഒരു ഫോണ് യൂസ് ചെയ്യണെങ്കിലും കൂടി ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം അങ്ങനെയാണ് മുന്നോട്ട് പോകാൻ കഴിയുള്ളത് വിദ്യാഭ്യാസം ഇല്ലാത്തൊരു കാലം എന്ന് പറഞ്ഞാ അന്ന് അങ്ങനെ ഒരു യുഗയിരുന്നു അന്ന് ഫോൺ ഇല്ല. ഇങ്ങനെ ഇന്റർനെറ്റിന്റാ
ത്ത് വിദ്യാഭ്യാസം ഉണ്ടായിട്ടില്ല
ആഹ് സോഫ്റ്റ്‌വെയറിന്റെ സംവിധാനങ്ങളോ അങ്ങനെ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു കാലായിരുന്നു ആ ണ്ടായിരുന്നത്, പക്ഷെ ഇന്ന് അങ്ങനെയല്ല അതൊക്കെ മാറി. അയ്നൊക്കെ മാറി വിദ്യഭ്യാ
ഹലോ
ആശകളാ പണ്ട് പണ്ടുള്ളതിനനുസരിച്ചിട്ട് മറ്റുള്ളരു വിദ്യാഭ്യാസയിരുന്നു, ഇപ്പൊ അങ്ങനെയല്ല ഒന്ന് പൊറത്തിറങ്ങി നടക്കണമെങ്കിലോ, നമുക്കരു സ്റ്റേറ്റ് വിട്ടൊന്ന് പോകണമെങ്കിലോ അല്ലെങ്കിൽ ഒരു ജില്ല മാറണമെങ്കിലും നമുക്ക് ഇങ്ങോട്ട് ചോദിക്കാ നമ്മളോട് മലയാളം അല്ല, ഇപ്പൊ ഇംഗ്ലീഷിലാണ് എന്തെങ്കിലും ജില്ല മാറിയാലും, സ്റ്റേറ്റ് മാറിയാലും കൂടുതൽ വേറൊള്ള ഭാഷകളിലാണ് ഞമ്മളോട് ഇങ്ങിട്ട് സംസാരിക്കുക. നമ്മുക്ക് അങ്ങോട്ട് തിരിച്ചും അങ്ങോട്ട് സംസാരിക്കാനും കഴിയണെങ്കില് നമ്മളത് പഠിച്ചിരിക്കന്നെ വേണം. അപ്പൊ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ വിദ്യാഭ്യാസം ഇതിന് പ്രധാനമായിട്ടുള്ള പങ്കുണ്ട് അതെന്നെണ് നിങ്ങളെന്താ പറയണേദ്യാഭ്യാസത്തിന്റെ
ആ അതന്നെ അറിവ് തന്നെയാണ് ഏറ്റവും വല്യ കാര്യം ആ അതുപോലെ അത്ണ്ടാവണം ഓരോ കഴിവുകള് അറിവ്ന്ന് കിട്ടുന്ന ഓരോ കാര്യങ്ങളൊ നമ്മളെ ഭാവിൽ നമ്മൊക്കെ മെച്ചപ്പെടുത്താനും റ്റം വലിയരു ഘടകായി എടുക്കേഷൻ തന്നെയാണ് കാണത്
ഉം
ആ പിന്നെ എന്തിന് ഞമ്മക്ക് മുന്നിട്ട് ഇറങ്ങണം എന്നുണ്ടെങ്കിലും തന്നെ ആദ്യ അറിവാണ് വേണ്ടത് ആ നല്ലൊരു ചിന്തകൾ ഉണ്ടാക്കാനും അതുപോലെ ഉ ഓരോരോ കാര്യങ്ങൾ നല്ല കൃത്യായിട്ട് ചെയ്യാനോ ഒക്കെ പിന്നെ എഡ്യൂക്കേഷൻ അല്ലാതെ ജീവിക്കാനേ പറ്റൂല കാരണം എല്ലാർക്കും വേണ്ടത് ജോലിയാണ്
ഉം
പണ്ടത്തെ പോലെയല്ല എല്ലാർക്കും വേണ്ടത് ജോലിയാണ് ഓ ജോലി
ഒന്ന് പണ്ട് പറഞ്ഞാല് അന്ധമായിട്ടൊരു കാലഘട്ടമായിരുന്നു ആര് എങ്ങനേലും പോ എങ്ങനെ പോയാലും ഇതായാലും അങ്ങനന്നൊരു പേടിയില്ലത്തൊരു കാലഘട്ടയിരുന്നു മ് ഇപ്പ അതിന്നൊ മാറി. അപ്പൊ പേടില്ല ഒരു പെണ്ണിനെ പേ പേ വിവരള്ളൊരു ഒരാൾക്ക് പേടില്ലാതെ രാത്രി എവിടെ റൂട്ട് കൂടി സം പോവാണെങ്കിലും ഒളക്കയ്യിൽ ഓക് വിദ്യാഭ്യാ ഉണ്ടെങ്കിൽഇവൾക്കൊരുധൈര്യണ് പണ്ടങ്ങനല്ല പണ്ട് വിദ്യാഭ്യാസ ഇല്ലാ ത്തോരാള് പൊറത്തിറങ്ങി നടക്കുമ്പോ ഒന്നും അറിയില്ല ആകെരു അന്ധകാരം പിടിച്ച മാരിയാണ് തോന്നുക ആഗോരു പേടിയാവണ ഒരു സിറ്റുവേഷന് ആ
നല്ലോ ഉയർച്ചൽപ്പെടുത്ത കാര്യം തന്നെയാണ് വിദ്യ
പിന്നെ ജോലി ചെയ്യാനുള്ള ഒരുപാട് സാധ്യതകള് വിദ്യാഭ്യാസത്തിന്ന് വരുന്നുണ്ട്
മ്മ്
പണ്ടൊന്നും ഇങ്ങനെ ജോലി സാധ്യത ഇല്ലാത്തൊരു മേഖലയായിരുന്നു വിദ്യാഭ്യാസം ഇന്നങ്ങനെയല്ല ന്ന് ഒരുപാട് ആപ്പ് വഴി ഉം അതെ ആപ്പിലൂടൊക്കെ ഒരുപാട് വെ ദ്യാഭ്യാസം വരുണോണ്ട് അതിലൊ ക്ക് ജോലി സാധ്യതകളാണ് കാണത്
അതെയതെ എല്ലാ കാര്യത്തിനും നമ്മള് ഒരു രാജ്യത്തിന്റെ വളർച്ച- ക്കുവേണ്ടിയിട്ടും അതുപോലെ നമ്മളെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്കും എല്ലാത്തിന്റെയും അടിസ്ഥാനം വിദ്യാഭ്യാസം തന്നെയാണ്
ഒരാപ്പ് ഒരു വിദ്യാഭ്യാസത്തിന്റെ ഇപ്പോ ഒരുപാട് ഓൺലൈൻ ആപ്പുകളുണ്ടല്ലോ അയിലിപ്പോ ഞമ്മക് ഇപ്പം ഒരു ഒരു ലക്ഷ്യം വച്ചിട്ട് നമ്മളൊരു ആപ്പ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കില് ആ ആപ്പിന്റെ കീഴില് എത്രയാൾക്ക് വിദ്യാഭ്യാസം നൽകാൻ കഴിയും
ഉം ഉം ഉം
കുട്ടികള് നമുക്കത് കൊടുന്നുവന്നക്കൊണ്ട് വിദ്യാഭ്യാസത്തിന്റെ ഒരു മേഖലേക്ക് ഇറങ്ങാൻ കയ്യിയു ഓർക്കൊക്കെ ജോലി അവിടെ കിട്ടണത് വെറുതെ ജീവി- വിതമാർഗം അതായിട്ട് മാറുക ഉം റ്റെന്തിനെ കുറിച്ച് നോക്കാണെങ്കിലും വിദ്യാഭ്യാസാണ് ജീവിതത്തിന്റെ ഒന്നാമത്തെ അടിത്തറ, അതിന് നല്ലൊരു സർ ർട്ടിക്കറ്റും നല്ലൊരു സ്‌കില്ലും ഉണ്ടെങ്കില് അത് വലിയ വലിയ മേഖലേ
അതെ നമുക്ക് വരുന്നേ ഓരോരോ പ്രശ്നങ്ങള് നേരിടാനും വെല്ലുവിളികള് ഇതാക്കാനും
ആഹ്
പരിഹരിക്കാനും എല്ലാത്തിനും സഹായിക്കു അങ്ങനൊരു സംഭവാ
എന്തിനും പഠിച്ചിട്ട് കാ കൊറേ അങ്ങട് പഠി വച്ചിട്ടല്ല അതില് നമ്മ നൈപുണ്യം തെളിയിക്കണം സ്കില്ല് നമുക് ക്കുണ്ടാവണം എന്നെങ്കിലെ അതിന് എല്ലാത്തിനും ലക്ഷ്യം കാണാൻ കഴിയുള്ളൂ അത് അവസരത്തിനൊത്ത് ഉപയോഗിക്കാനും
അതെ അതെ അതിൽ കൂടുന്നത് നമ്മുടെ സാമ്പത്തിക പുരോഗ തി മെച്ചപ്പെടുത്താനും
ആ ആ സാമ്പത്തികപരമായിട്ട് ഒരുപാട് ജോലി സാധ്യതകളാണ്
സാധാരണ ജോലി ചെയ്യുമ്പളും സാധാരണ ഞമ്മളിപ്പോ എന്ത് പണ്ടൊക്കെ അങ്ങനെ ആയിര്ന്നു എന്ത് ജോലി ചെയ്യ്ണ്ണങ്കിലും ഞമ്മൾ സാധാരണ എറങ്ങി പോവാ അങ്ങനെ ജോലിയ്യാ ഇന്ന് അങ്ങനെയ്യെല്ല കാലം മാറി
പണ്ട് വിദ്യാഭ്യാസത്തിന്റെ ബേസ്യ്തിട്ട് അല്ല ഓരോ ജോലി ചെയ്യ്ണത്
അ പണ്ട് അങ്ങനെഅല്ല. ഇന്ന്പ്പോ ഇന്ന് നമുക്ക് സാ ധാരണ ഒരു ജോലി ചെയ്യണെങ്കില് നമ്മൾ അതിന്റെ ഒരു മുഖേനയാണ്. ഒരു ഓൺലൈൻ ലോ വേറെ എന്തെങ്കിലും വഴിയോ ഒന്നുല്ലാ നമ്മുക്കൊരു ഫോൺ യൂസെയ്തിട്ട് നമ്മൾ കാളെയ് തിട്ടോ അന്ന് അങ്ങനെല്ല അന്ന് അന്വേഷി നടക്കലായിര്ന്ന് ജോലി ണ്ടോന്ന് ചോദിച്ചിട്ടുള്ളൊരു നടക്കല്.
ഉം.
ഇന്ന അങ്ങനെല്ല.
ഇന്നൊക്കെ നമ്മളെ തേടി വര ആണ്. വിദ്യാഭ്യാസം ഓരോരോ വഴികളും എലകളും
മ് മ് ഒര് സാധാരണ ജോലിയാണെങ്കിലും ക്കെ അങ്ങനെന്നെ ഒര് സാധാരണെ ഏറ്റവും സാധാരണപ്പെട്ടരു ജോലിയാണെങ്കിലും അതും ഓൺലൈൻ വഴി. അങ്ങനെള്ളെരു പണ്ട് അങ്ങനെന്നും ഒരു സ സംവിധാനങ്ങളും ആകെ ഒരു ഇർ ട്ടായിര്ന്നു. അന്നൊരു സാക്ഷരത എന്ന്ള്ളൊരു പരിപാടി ഇണ്ടായിന്ന്. അതായിര്ന്നു വിദ്യാഭ്യാസ ത്തിന്റെ പ്രധാന ഒരു ലക്ഷ്യം ഒരുപാട് പണ്ട് പണ്ട് കഴിഞ്ഞു പോയ ആളുകള് വിദ്യ ഇല്ലാതെ ഒരു സ്വന്തം പേര് പോലും എഴുതാൻ കഴിയാതെ
ഉം ഉം ഉം.
മ് എഴുതാൻ കഴിയാത്തൊരു കാലഘട്ടം ണ്ടായിര്ന്നു. സ്വന്തം പേരെഴുതാൻ കയ്ണി ല്ലെങ്കിൽ പി പിന്നെ ആ വ്യക്തിന്റെ അന്ധകാരം എത്രെന്ന്ള്ളെ നമു
മ് അതെ പണ്ടത്തതും ഇപ്പളും വെച്ച് നോക്കാണെങ്കി എത്രയോ
സാക്ഷരത അന്ന് അങ്ങനെയാണ് അതിൽ നിലവിൽ വന്നത്
മ്
അന്നൊക്കെ സാക്ഷരതേല് അക്ഷരങ്ങൾ പഠിപ്പിച്ച് കൊട്ത്ത് സ്വന്തം പേരെഴ്‌താനും ന്നപോലെ നമ്മൾ പോറത്ത്എർങ്ങുമ്പം നമുക്കൊരു റൂട്ട് മന്സ്സിലാക്കണങ്കിൽ നമു ക്കൊരു ബോഡ് വായിക്കാൻ കഴിയണം
മ് മ്
ഇന്ന്പ്പെ എ ത്ര പ്രായ ആയോൽക്കും ഫോൺ വഴിയ ഗൂഗിള്മാപ്പ് അന്ന് അങ്ങനെ ആഹ്
കക്കാണ് ഒര് അറിവും കർ ഒന്നും ഇല്ലാത്തെ
ഉം ഉം
ഏഹ് അന്ന് വളർന്നോലും ഇന്നത്തെ എ ക്കേഷന്റെ പ്രയോറിറ്റി കണ്ടിട്ട് ഒരുപാട് മാറിയവരുണ്ട് പ്പ അത്രം ഓരോരോ വ്യക്തികളില് അത്രം ഇം ത്ത്ണ്ടായിട്ടില്ല അവരാ
മാപ്പ് വഴി ഗൂഗിൾ മാപ്പൊക്കെ ഓരോരുത്തർ അന്നൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തി കുറെ വ്യക്തികളെ മനസ്സിൽ ഉദിച്ചു വരുന്ന സമ്പ്രദായങ്ങളാണ് ഈ ഗൂഗിൾ മാപ്പ് എത്രേ പ്രയാസങ്ങൾ നേരി ത്തെ കാലഘട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരു വഴി ഒരു ഒരു എവിടെ പോണെങ്കിലും ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലേക്ക് പോണങ്കി തന്നെ എന്ത് പ്രയാസപ്പെട്ടിരുന്ന ഒരു കാലണ്ടായിരുന്നു ഇപ്പൊ ഒരു സ്റ്റേറ്റ് വിട്ട് നമ്മള് രാജ്യം വിട്ട് പോണെങ്കി ഞമക്ക് ആരോടും ചോയിക്കണ്ട അവിടെ നിക്കണതെന്താണ് വിദ്യാഭ്യാസം അതാ മാപ്പ് ഒരു ഫോണ് ഒരു അത്യാവശ്യം ഉപയ
ഉം വിദ്യ അതന്നെ ഒരു മനുഷ്യ ജീവിതത്തില് വിദ്യാഭ്യാസം എന്ന് പറയണ അത്ര ഇമ്പോർട്ടന്റ് പാർട്ടായിട്ടാണ് ഇപ്പല്ലത് എല്ലാരും സ
ഉം ആഹ് അവരാപ്പിലടിച്ചാലറിയും എവിടെ എവിടെ എത്തണം എവിടെ എങ്ങനെയാണ് റൂട്ട് എല്ലാതും അതൊക്കെ ഒരു അത്ഭുതകരമായ മാറ്റാണ് അത് കണ്ട്
അതെ അത് കണ്ട് മനസ്സിലാക്കാനും വേണം വിദ്യാഭ്യാസം അറിവ് വേണം അറിവുണ്ടെങ്കിലൊള്ളല്ലോ അതൊ ഉപയോഗ കാനും
ഉം പ്രായ ആയവരും വീട്ടിലില്ലോലും എല്ലാരും അപ്പഅതിന് തുടങ്ങി, എല്ലാര്തും കണ്ട് ഈ ഒരു മാറിയ യുഗത്തിന അനുസരിച്ചിട്ട് എല്ലാരും മാറും
മ് ഉം ഹ്മ്മ്
പ്രധാനപ്പെട്ടൊരു മാറ്റം വരാന് ഞമുക്ക് കഴിഞ്ഞത് വാട്സആപ്പ്നില്ലൊരു രോഗിയാണ്.
ആ
സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഒരുപാടുണ്ട്. ജോലികളും ഉണ്ട്. ജോലികൾ നേടാനും
മ് ഹ്മ്മ്
എല്ലാത്തിനും, അറിവ് നേടാനന്നെ ഒരുപാട് മീഡിയകൾ ഇപ്പൊ ഇണ്ട്.
മ് മ്
ഇപ്പ എല്ലാ പ്രായായവർക്കും ആർക്കും പഠിക്കാനുള്ള അവസരണ്ട്. ഇന്ന പ്രായന്നൊന്നുംല്ല, എല്ലാവർ ഒരുപോലെ പഠിക്കാം. കു
ഹ്മ്മ്, പണ്ട് എഴുതാൻ പറ്റാത്തോൽക്കൊക്കെ
ആഹ് പണ്ട് പഠി ക്കതോൽക്കൊക്കെ പ്പം പഠിക്കാലെ അവസരങ്ങളും ഒരുപാടുണ്ട്.
ആര് ജോലി ഇല്ലാതിരിക്ക്ണോൽക്ക് ജോലി ചെയ്യാല്ലെ സാധ്യതകളും വീട്ടില് വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ജോലി ചെയ്യാനുള്ള ഒരുപാട് പ്ലാറ്റ്ഫോമാണ്. അങ്ങനെ ഒരുപാട് വീട്ടമ്മമാർ മുന്നേറുന്നു ഉണ്ട്.
ഉം ഹ്മ്മ്
കുടുംബം
അയിന് ഒരു ഷീൽ ഒരു മനുഷ്യന്റെ, ഉം മ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ കടമന്നെ തന്നെ ഈ എജു ക്യാഷനും അതാഞ്ഞമ്മള് കൊടുക്കെണ്ടം തന്നെ എഡ്യൂക്കേഷൻ തന്നെയാണ് പ്രയോറിറ്റി കൂടുതൽ കൊടുക്കേണ്ടത് എല്ലാത്തിനേംകാട്ടിലും.
ഉഹ്മ്മ് അന്നൊക്കെ പിന്നെ ഒരു ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സായ കുട്ടികൾക്ക് ഒരു ജോലിയായി വിദ്യ നേടി അവര്ക്ക് സ്വന്തം ആയിട്ടൊരു വരുമാനം ല്ലാരും ആഗ്രഹിക്കണതും അതുതന്നെ അതിന്ന് വേണ്ടത് വിദ്യാഭ്യാസം വേണ്ട വിദ്യാഭ്യാസല്ലാതെ ഒരു തരത്തിലും മുന്നോട്ട് പോവാൻ കഴിയില്ല അത് ജീവിതമാർഗം തന്നെ വിദ്യാഭ്യാസമാണ്
ഉംഉം എന്നാ ശരിയടി
ഉ ആഹ ഓക്കെ